ആഹ
ആഹ കേക്കണ്ട് ഉം എന്തൊക്കെ?
നല്ല വിശേഷം ആഹ ചായ കുടിച്ചു
എന്താ കടി?
ഇടെ നിന മേടിച്ച പൊറോട്ടണ്ടാ പിന്നെ പുട്ട്ണ്ടാക്കി ഇപ്പൊ പഴൊക്കെ ഇണ്ടായി ചിക്കൻ കറിണ്ടായിരുന്നു
പൊറട്ട വീട്ടിലുണ്ടാക്കി
ഇല്ല ഇല്ല വാങ്ങിച്ചത് ഇവിടെ ഇണ്ടാക്കലില്ല പൊറോട്ട ഉണ്ടാക്കാ ഞാൻ ഉണ്ടാക്കി അത്ര ശരിയാവൂല
അതെ ആ ചിലവരൊക്കെ വീട്ടില തന്നെ സ്വന്തമായി ണ്ടാക്കലാണല്ലോ ഇല്ല എനിക്ക് ഞാൻ ഇത് വരെ ഉണ്ടാക്കി ട്ടില്ല എനിക്ക് പിന്നെ അതിനുള്ള സൗകര്യ ല്ല എനിക്ക് ഞാന് തറവാടില് ഓടുപെ രെ തി ന് സൗകര്യം കുറവാണ് അപ്പൊ വീട് പണിയൊക്കെ നടക്കണള്ളു തറ ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള ഒന്നും ചെയ്തിട്ടില്ല
ആഹ് ഇവിടെ കൃഷിയില്ല അതി നുള്ള സ്ഥലം ഇല്ല ഞങ്ങക്ക്
ആണ്
ആഹ് ഒരു ടൗൺ ഏരിയയുടെ അടുത്താണ് ഞങ്ങളടെ വീട്
വയലൊന്നുമില്ല
ഇല്ല ഇല്ല
റബർ വയ
ആ ഉള്ളിങ്ങ ഞങ്ങളടെ റോഡ് തന്നെയായിരുന്നു അങ്ങനെയുള്ള കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോയ ണ്ട് ഉം അവിടെ ഇണ്ടാ അവിടെ കൃഷിയൊക്കെ ഉണ്ടാ
ഇവിടെ വയലൊക്കെ ഉണ്ട് വയലൊക്കെ കവുങ്ങ്, റബ്ബർ, വാഴ അല്ലാതെ നെൽകൃഷിയൊന്നുമില്ല ആ കൗങ്ങിന്റെ ഇടേൽ ക്കൂടി പച്ചക്കറി പച്ചക്കറി ഏഹ് ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ കാര്യമായിട്ട് റബ്ബറും കവുങ്ങും ആണ് ഇവിടെ
ഉം ഉം ചക്കയൊക്കെ ഉണ്ടോ
ഓ ഇവിടെ ചക്കണ്ട് മാങ്ങുണ്ടാവുമ്പോ മാങ്ങ ഉണ്ടാവാറുണ്ട് ഉം ചക്കപ്പുഴുക്ക് ഉണ്ടാക്കും പിന്നെ ചക്കപ്പൊരി ഇല്ലല്ലോ പൊരി അത് ഉണ്ടാക്കും ഉം ഉം ആഹ് വറുത്തെടുക്ക ചക്ക വറുത്തത് ആ പിന്നെ പഴുത്ത ചക്കണ്ട് ശർക്കര ക്കെ ഇട്ടിട്ട് ശർക്കര വരട്ട് ആ ആ ചക്ക വരട്ട് ഒക്കെ ഉണ്ടാക്കല്ലോ അതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഉം എന്റെ അനിയത്തി പറയും ചക്ക വരട്ടിയതൊക്കെ ഉണ്ടാക്കാ ശർക്കര ഉണ്ടെങ്കി എന്നൊക്കെ പറയും
ആ ചക്ക പായസം ഉണ്ടാക്കും ചക്കയും തന്നെ പലതരൊക്കെ ഉണ്ടാക്കൂലേ ഞങ്ങളൊന്നും ഉണ്ടാക്കിട്ടില്ല
ചക്ക കൊണ്ട് ബിരിയാണി അടക്കം വെക്കുന്നവരുണ്ട്
അതല്ലേ ആൾക്ക ആദ്യട്ട് ആഹ്
ചക്ക എന്താ ചോള എടുത്തിട്ട് അത് പൊരിച്ചിട്ട് ശരിക്ക് ബിരിയാണി വെക്കുന്ന പോലെ എത്രേ
അതാ കാദ ഇട്ടേ ആഹ്
അതെന്താ ഹെൽത്ത് നമുക്ക് നമ്മളെ ഹെൽ അങ്ങനല്ല നമുക്ക് ചക്ക വയറ്റി ചെല്ലണതും നല്ലതാണ് അപ്പൊ ഹെൽത്തിയല്ലേ പ പഴയ കാലത്ത് പക്ഷെ അങ്ങനെയല്ല പഴയകാലത്ത് ആൾക്കാര് തിന്നി ഇരുന്നതാണ് ചക്ക നല്ലോണം കഴിച്ചിരുന്നു ഇപ്പത്തെ ആൾ ക്കാരത് കുറവാണ് കഴിക്കല് ഇപ്പൊ പിന്നെയും കഴിക്കല് തുടങ്ങിട്ടുണ്ട് മരുന്നാണെന്ന് പറഞ്ഞിട്ട് ഉം അപ്പൊ കൊറച്ചായിട്ട് ആൾക്കാര് ചക്ക തീരെ ചക്ക തീരെ തിന്നാണ്ടായപ്പളെ ആൾക്കാർക്ക് വയ പിന്നെ ഒരോരോ അസുഖങ്ങള് വരൽ തുടങ്ങി അപ്പൊ അവരിപ്പോ തിന്നല് തുടങ്ങി ഇപ്പൊ പല ഐറ്റംസ് ഉണ്ടാക്കിയിട്ട്
മ്
നിങ്ങള അവിടെ ചക്ക ഉണ്ടോ
ഇവിടെല്ല എന്റെ വീട്ടിലുണ്ടാ അവിടെ പോ എക്ക് രാവല ഉണ്ട രാവൽപ്പഴ ഉണ്ട
ഓ ആഹ
നല്ല ടെസ്റ്റ്‌ ആണല്ലോ
ഇതിപ്പഴുല്ലേ
ഇപ്പ തീർന്നു ഇപ്പ അതിന്റെ ഇപ്പ ഇല്ല ഇപ്പ തീർന്നു അവട അത് തന്നെയ
സീസണിലാണോ ഉണ്ടാവുക
ആഹ് അതൊരു സമയത്ത ഇണ്ടാവുള്ളു ചിലപ്പോൾ ക്കേ നോമ്പിന് ഉണ്ടാവ നോമ്പിന് ഉണ്ടാകുമ്പോൾ ആർക്കും വേണ്ടല്ലോ ഈ പ്രാവശ്യം പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞേൽ പിന്നെ ഉണ്ടായത്
അങ്ങനെയല്ലേ ഇപ്പൊ കടകളിലൊക്കെ ഉണ്ടല്ലോ അതാ ചോദിച്ചു
ആ കടകളിലൊക്കെ ഉണ്ട് ഇപ്പോൾ വേറെ സ്ഥലങ്ങളിൽ ഒന്നും ഉണ്ടായില്ല ഞങ്ങളുടെ ഇവിടത്തേക്ക തീർന്നു
അല്ല വെഡിയ തൈമിളൊക്കെ ഉണ്ടാവൂലേ
ആ അത തന്നെ വച്ച ആ അത തന്നെ ആൾക്കാർ വച്ചൊക്കെ പിടിപ്പിക്കുന്നതില് ചെറ അപ്പൊ ഉണ്ടാവുമായിരിക്കും
ആ അപ്പൊ വെഡീത് വരുന്നുണ്ടല്ലോ തൈകളൊക്കെ അപ്പോ അതിനൊക്കെ അപ്പോ എല്ലാ ടൈമിലും ഉം പഴങ്ങളാണെങ്കി പഴങ്ങളുണ്ടാവും ഈ ചക്കയൊക്കെ വെടിയത തൈ വരുന്നുണ്ട
ആ ഉണ്ടാവും പൊക്കം കുറഞ്ഞതൊക്കെ ഉണ്ടാവും നക്കെണ്ട അവിട
ഇവിടെ ഞങ്ങളെ വീട്ടിലില്ല ഇവിടെ സ്ഥലംക്കെ ഉണ്ട് അത്യാവശ്യം ഇവിടെ കുഴിച്ചിട്ടില്ല
ആ ആ ആ അങ്ങനെയൊക്കെ വാങ്ങിച്ചിരിക്കണല്ല പൊക്കം കുറഞ്ഞത് ഒക്കെ കിട്ടൂല
ആഹ് ഇങ്ങക്ക് കുഴിച്ചിടാൻ തീരെ സ്ഥല ഇല്ല
ഞങ്ങക്ക് മൊപ്പം കട്ടയൊക്കെ വിരിച്ചേക്കണതു കൊണ്ട് സ്ഥലം ഇല്ല
ആഹ അതെ അപ്പൊ തൈകളൊക്കെ എവിടെല വെച്ചിട്ട് കട്ടയിട്ടാൽ മതിയായിരുന്നു
അതാ പിന്നെ ചെടിച്ചട്ടിയിലൊക്കെ ഒക്ക ഒരിക്കും വക്കാറണ്ടായിർന്ന് ഒന്ന അതില്ല ഒന്നാമത്തെട്ട് വച്ച കഴിഞ്ഞ പിടിക്കൂല
അല്ലെ ഇ ഇപ്പൊ വെല്ല്യ ചട്ടികളിലൊക്കായിട്ട് വെര്ണ് ണ്ടേ അങ്ങനെ വെച്ചാലും പിന്നീട് നമുക്ക് ഉപകാരണ്ടാവും ഇപ്പൊ നമുക്ക് കൊർച്ച് കഴിയുമ്പോ ഒരു മ എന്തെങ്കിലൊക്കെ തൈകള് മരങ്ങള്ണ്ടെങ്കി ഒരു തണലാണ്ന്നൊക്കെ തോന്നും ഇപ്പോ എല്ലാടം മിറ്റൊക്കെ കട്ടക്കെ വിര്ച്ച് മരൊന്നുല്ലാണ്ട് വൃത്തിയാക്കിടല്ലേ ഉം പിന്നെ നമക്ക് വേണം ഉം
ഉം അല്ല ഞാനൊന്നും ഒന്നു നട്ടാണ്ടാവൂല്ലന്ന് പറയാണ്.
ഏയ് അത് നമക്ക് തോന്ന അങ്ങനെ അത് നമ്മൾ തോന്നും ഒരു കോൺഫിഡൻസില്ലാതെ തോന്നാണ് അ അത് അങ്ങനെ തോന്നി നമ്മള് കുയിച്ചിട്ടാല്ണ്ടാവൂല്ല ഇണ്ടാവും ആ ആ നമ്മള് ഇണ്ടാവണംന്ന് വിചാര്ച്ചിട്ട് നമ്മള് കോൺഫിഡൻസ് കൊട്ക്ക്ണെ കുയിച്ചിടാണെങ്കിലൊ ക്കെണ്ടാവും നമ്മള് ആ ധാരണനെ മാറ്റണം ഉം എങ്ങനെ ണ്ടാവാ ഇൻക്ക് അങ്ങനെക്കെണ്ടായിര്ന്നു ഞാന് കുയ്ച്ചിട്ടാണ്ടാവൂല്ല ഞാൻ ചെയ്താ ശെരിയാവൂല്ല ന്നൊക്കെ ആദ്യക്കേ ഇപ്പൊ അങ്ങനെ ഒരു ഇതൊന്നുല്ല അപ്പൊ നമക്ക് ശെരിയാവും നമ്മളഅ് ചെയ്ത് നോക്ക്യാ ശെരിയാവും.
ശെരിയാ
ധാരണ മാറ്റ്യാ മതി അല്ലെ ഇപ്പം പൊതുവെ എല്ലാ വീടുകളിലും കട്ട വിരിച്ചിട്ടെയ് മരങ്ങളൊന്നുല്ലാതെ കാണുമ്പോ പിന്നെ ചെല വീടുകളില് കട്ടണ്ടെങ്കിലും മരങ്ങളൊക്കെ വെച്ചെത് വേറെ ഒരു
പിടിപ്പിച്ചാട്ട് പിന്നതല്ല അയ്നുള്ള സ്ഥലൊക്ക ക്കി വെച്ചിട്ട് ണ്ട്
മരങ്ങള്ന്റെ മേലെ കട്ട കൊർച്ച് സ്ഥലം വെള്ളം ഒഴിക്കേണ്ട രീ തിക്ക് വെച്ചിട്ട്ണ്ടാക്കുന്നോല്ണ്ടേ മരണ്ട ഉം വേര് മണ്ണില് പിടിക്കോലൊ പിന്നെ വെള്ളൊഴിക്കാൻ വേണ്ടിട്ട് കൊറ് ച്ച് സ്പേസൊരു ചെറിയതില് വൃത്തി കേടാകാത്ത രീതിക്ക്
ആ അങ്ങനെക്കെ വെച്ച് പിടിപ്പിക്കണോര്ണ്ട് ഞങ്ങളങ്ങനൊന്നും നോക്കില
പിന്നെ അതല്ല പിന്നെ ചെലോര് അടിച്ചേരാന് എലോക്കെ വീണ് ചീഞ്ഞാ ള് ആകെ വൃ തികേടാവുന്നര്തിട്ട് വേണ്ടാന്ന് വെക്കുന്നവരുണ്ട് ആ രണ്ട് ഐറ്റംസും
എല്ലാരും കട്ട ക്ക വിരിച്ച് ക്കെ പിടിപ്പിച്ച് സെറ്റപ്പിലാ ള്ളൊ വെക്കണെ
ആ ആ പുല്ല് വെച്ചതാണോ?
അല്ല അങ്ങൻത്തെ കട്ടല്ല മറ്റേ ചെറുതരം ക ട്ടല്ല ഉം
വെല്ല്യ കല്ലാണോ?
കല്ല്
അപ്പൊ മണ്ണ് വെള്ളെർങ്ങോ തായ്ക്ക് വെള്ളെർങ്ങോ?
താഴേക്ക് വെള്ളം അങ്ങനെർങ്ങൂല
ആ ഇത് ഇങ്ങനെ ഈ കട്ട വെള്ളർങ്ങ്ണാണെങ്കി പിന്നിം കൊഴപ്പല്ല താഴേക്കെർങ്ങി വെള്ളർങ്ങി പോവുന്നുണ്ടല്ലോ
ആ
പോന്നെ
പക്ഷെ നമ്മ വെള്ളം കെട്ടൂലാട്ടോ വെള്ളം കെട്ടങ്ങനെ ന്നുണ്ടാവൂല മഴ പെയ്താലൊന്നും കൊഴപ്പൊന്നുല്ല എന്നാലും വെള്ളെർങ്ങും വെല്യ കൊഴപ്പൊന്നുല്ല
ആ ആ ആ വെള്ളക്കെട്ടി നിക്കും ഇപ്പൊ പൊതുവെ എല്ലാട് ത്തുങ്ങനെ ഈ കട്ടൊക്കെ പതിച്ചിണ്ടാണെ വെള്ളം നിക്കാൻ സ്ഥലല്ലപ്പെയ് അതാണ് വെള്ളല്ലെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് വെള്ളം പൊന്തി വര്ന്നെ അങ്ങനെ ഹ്‌ ഹ്‌ എവിടെ നോക്കിയാലും കെട്ടല്ലേ വന്നില്ലല്ലോ ഉം
സ്കൂളൊക്കടുത്താണവിടെ
ഏഹ്‌
സ്കൂളൊക്കടുത്താണാ?
ഇല്ല ബസ്സിന് പോണം മൂന്ന് പേരുടെ സ്കൂള് വേറെ വേറെ സ്കൂള ഇവിടെ ന നടുവിലെ ആളെ എട്ടാം ക്ലാസ്സുകാരന്റെത് നടക്കണ നടന്ന് പോവാ പക്ഷെ അടുത്തൊന്നല്ല നമുക്ക്നിവേണെങ്കില് ബസ്സൊന്നും കിട്ടിയില്ലെങ്കി നടക്കൊക്കെ ചെയ്യാ പക്ഷേ കൊറച്ചൊക്കെ ദൂരണ്ട് തീരെ ദൂരം ല്ലാണ്ടല്ല അങ്ങനെയാണ്
ആഹ ഹ ഹ പ്പഞങ്ങൾടേ നടക്കാനുള്ളദൂരം ഒക്കെ ഒള്ളൂ
ഉം നടന്ന് അതെ അതാല്ലാ നടന്നു പോവൂല ശ ഇവര് ഓ ഹർത്താലാണെങ്കിപ്പോലും നടന്നിട്ടാണ് പോയിരുന്നെ ഞാൻ എപ്പളും പറയും പക്ഷെ എന്റെ മോൻ പറയും ബസ്സിന് ഞാൻ പോണില്ല എനിക്ക് സൈക്കിള അല്ലെങ്കിൽ നടന്ന് പോയിക്കോളാം ബസ് ആകെ ചിറ്റി വളഞ്ഞ്. എല്ലാടത്തും പോയിട്ടാണ് സ്കൂളിൽ എത്ത ഞാൻ നടന്നോളാ എന്ന് പറയാ അ അങ്ങനെ നടക്കാനൊന്നും മടിയില്ല പക്ഷെ ഞങ്ങൾ ക്ക്. പേടിയ ഒറ്റക്ക് ഓന് എട്ടാം ക്ലാസ്സിലാണെങ്കിലും ഓൻ വലുപ്പൊ ഇല്ല. വൽപ്പം കുറവാ അതിനുള്ള ആളൊന്നുല്ല അപ്പൊൻക് പേട്യാ. അല്ലെങ്കിൽ സൈക്കള് വാങ്ങിത്താ അല്ലെങ്കി ഞാൻ നടന്ന് പൊയ്ക്കോളാ എന്നൊക്കെ പറ്യാണ്. പക്ഷെ ഞാൻ നടക്കുന്ന പോല നടന്നിട്ടില്ല അവര് ഞാനൊക്കെ ഇഷ്
നമ്മളൊക്കെ എന്തോരം നടന്നീണ് വോ നമ്മളൊക്കെ പണ്ടൊക്കെ എന്തോരംനട ഇപ്പത്തെ മക്കള് വണ്ടീലേക്ക് അല്ലെ നടക്കൊള്ളു.
അതെ വണ്ടിമ്മ തന്നെ പോവുള്ളു. നടന്നിട്ടാണ് പറഞ്ഞ നടന്നിട്ടാണ് പറഞ്ഞാ അവരെ ചിരി. മൊഖാകെ മാറുംഉം ഉം. പിന്നെ കൊറെയൊക്കെ നടത്തും.
ആഹ. കാര്യം ഇപ്പ ഈ പറഞ്ഞ വരുമ്പോ ഈ മൊബൈലിന്റെ ഉള്ളിലൊക്കെയല്ലെ പിന്നെ കളില്ല
ഉം ഞാന് ഇപ്പത്തെ കാല ഇതിനനുസരിച്ചിട്ടല്ല അവര് നടതുന്നത് എന്താച്ചാലേ അവര് അപ്പൊ പിന്നെ നമ്മള് അതില് നമ്മള് എടണ്ടേറാവേണ്ടി വരും. അപ്പൊ കൊറെയൊക്കെ കാലെ നമ്മൾ നമ്മൾ കയ്ഞ്ഞ പോലെയൊക്കെ തന്നെ അവരീം ഇതുവരൊക്കെ നോക്കിക്ണ് ഇഞ്ഞിമുന്നോട്ട് പോയാ മതിയായ്രുന്നു വല്ലാണ്ടെന്നും കിട്ടിയിട്ടില്ലെങ്കിലും കൊറച്ചൊക്കെ
ആഹ അതന്നെ. കുറച്ച് കാര്യക്കെ ചെയ്യാണങ്കി കൊഴപ്പോല്ല.
ഉം ഫുള്ളായിട്ട് അവരെ നമ്മള അതിന് പോലെന്നും കിട്ടൂല. എന്നാലും ഉ കൊറേശെങ്കിലും കിട്ടണ്ടേ.
ആഹ അതതന്നെ.
പിന്നെ ഇപ്പത്തെമക്കക്ക് ബുദ്ധിമുട്ടു കള്അറീല്ല പ്രയാസങ്ങള്അറീല്ല അതൊക്കെ അറിഞ്ഞ് വളർ ന്ന മക്കള്.
അതെന്നെ.
ഒരു വിജയം വണെങ്കിലേ ബുദ്ധിമുട്ടും പ്രയാസൊക്കെ അറ്യോണം.
അത് തന്നെ അത തന്നെ പറഞ്ഞ നമ്മളെക്കെ ജീവിച്ച ന്നലാണ് അവര് അത് പഠിക്കോള്ളു.
അതെ പിന്നെ ജീവിതം കണ്ടിട്ട് ഇ അവര് പഠിക്കാന് അവരിപ്പോ ഇപ്പൊ കാണുമ്പോഴൊക്കെ നല്ല സുഖമാണ്. ആ കണ്ടുപടിക്കാനൊന്നും നമ്മള് ജീവിക്കുന്നത് കണ്ടുപഠിക്കാന് നമ്മളിപ്പോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുംല്ല ഇപ്പ ഉള്ളവരുണ്ടാവ നമുക്കില്ല പക്ഷെ എന്നാല് അവര് അങ്ങനെ ഒര് കാലത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ അവർക്കത് വിശ്വാസം വരണം. അങ്ങനെ ജീവി ചീന് ഉം
മക്കള് വന്ന്കെയ്യുമ്പോ ഫോണിലല്ലേ?
അതെ ഉം.
ഇറങ്ങാൻ നേരോല്ലല്ലോ ആരോട്ട് സംസാരോല്ല ഒന്നൂല്ല ന്നാഅ ഓ ക്കെന്നാ ശെരിയാ ആ